ആ എന്താ വർത്താനം
സുഖെന്നെ
ഉം. എന്താ ഫുഡ് ഫുഡൊകഴിച്ചോ?
ഓ..
ക കളി കാണാന്ണ്ടോ?
ഓ.. കളിയാണല്ണ്ട്.
ഉം ഏതാ ടീമ്?
ഞാൻ പോർച്ചുഗൽ ഫോർസ പോർച്ചുഗൽ.
ഉം. വാമോസ് അർജന്റീന. ഗോട്ടടാ ഗോട്ടടാ ഗോട്ടടാ
ഗോട്ട്.. പറില്ല ഞാൻ
ആഹ എന്താ ഇങ്ങളൊക്കെ കളിച്ചത് രണ്ട്കളി
ഇങ്ങള് എന്താ റഫ്രീനിം കൂട്ടി കളിച്ചാൽ പിന്നെ ആർക്കും ജയിക്കാൻ കഴിയില്ലേ
ആ ഫിഫാ ബോയി ആരാന്ന് ഞമ്മക്കറിയാട്ടോ ഔ ഓന് മൂ നോക്ക് മൂന്ന് ബേന കിട്ട്യാത് ന്നിട്ട്ന്ത്യേ ഓൻ ന്നട്ട് ഫസ്റ്റ് കളിക്ക് ഇറങ്ങി എന്താ കാരണം എന്താ പറയ്
എന്ത് വേനായിട്ട്, എന്ത് വേനായ്ട്ട്?
ആയ്... അപ്പ ഇജ് അതൊന്നും അറിഞ്ഞില്ല?
എന്ത് വേനായിട്ട് ഇജ്ജ് പറയ് ഇജ്ജ് പറയ് ഇജ്ജ് പറയ് അന്റെ തൊള്ള നോക്കട്ടെ അന്റെ തൊള്ള ന്നോക്കട്ടെ പറയ് ഇജ്ജ് പറയ് ഇജ്ജ് പറയ് ഇജ്ജ് പറയ് ഇജ്ജ് പറയ് അൻക്കറിയില്ല.
ഏ.. ഹലോ. എടാ ആ കേൾക്കില്ലേ?
അലോ
ആഹ് ഹലോ കേക്കില്ലേ?
അലോ.
എന്താ അശ്മിലെ കേക്കില്ല.
ആഹ് കേക്ണ്ട്
ആഹ് ട്ടോ ബേനായട്ട് അപ്പം നോക്ക്
ആഹ് പറി
പണ്ടത്തെ കളിനെ കുറിച്ച് ച്ച് പറയാണ്.
പണ്ടത്തെ കളി നോക്ക
വെയിറ്റാക്കെ
ആഹ്
കേട്ടട്ടോ
ആഹ്
ഉം ഞാൻ പിന്നെ പറയാ നോക്ക്
ആഹ്
ഹലോ ഇ ഈ ഇജ് ഇജി ഇജി പറ ഇജി പറഞ്ഞല്ലോ സൗദിന്റെ അപ്പറണം തോറ്റില്ലെ പിന്നെ എന്ത വേൾഡ് കപ്പ്ടിച്ചിട്ട് കാര്യല്ലാന്ന്
ഞാൻ എപ്പളാ പറഞ്ഞെ
യ എഹ് മു മുണ്ടല്ലേ മുണ്ടല്ലേ ഇങ്ങൾ പോയ കഥങ്ങള് അധികം പറയണ്ട നിങ്ങളവിടുന്ന് പൊട്ടിപ്പുല്ലേ തൊടക്കത്തി കേറിപ്പോയി അവിടന്ന് നടുന്ന് പൊട്ടില്ലേ
ആഹ് പൊട്ടി
ആഹ് ഒരു കിണർ കുത്തുമ്പോ കിലോമീറ്ററുകളോളം ആയത്തി കുത്തിയിട്ട് കാര്യല്ല കുറേ ആയാവ്ണേൻ്റെ മുന്നെ വള്ളം കാൺണം അയിലാണ് കാര്യം മനസ്സിലായോ
ആ
ദാറ്റ്സ് ദാറ്റ്സ് ദ പോയന്റ് മാൻ ദാറ്റ്സ് ദ പോയന്റ് അത്പ്പൊ എന്റെ ഇല്ലാത്ത ബുദ്ധി ഉദിച്ചാ ഇല്ലാത്ത ബുദ്ധിദിച്ചാ അയിനിക്ക് കഴിഞ്ഞതില് കഹ്ന്നെ നേ നേ നേ നേരത്തെ അമ്മള് വർത്താനം പറഞ്ഞപ്പോ എന്റെ തലെ വന്ന് അപ്പം പിന്നെ ടൈം ഇല്ലാത്തെയിനോട് ഞാൻ പറയാന്നാ
അതുകൊണ്ടാ ഞാ അടുത്ത് എന്ത് പറഞേ
ഏഹ് ആഹ് ഒരു ഒരു കിണറ് കുത്തുമ്പം കിലോമീ റ്ററോളം ആയത്ത് കുത്തിട്ട് വള്ളം കാണാന്നിട്ട് ഒരു കാര്യല്ല കുത്ത്ണെ ചെറു താണെേലും വള്ളം കാൺണം
ഓക്കേ
ആഹ് ഇത് ന്നിട്ട്ത് സീറോ കപ്പ് ഹണ്ട്രഡ് തൊള്ള വാട്ടെ കോൺഫിഡൻസ്
യു സി യെല്ല് ഉണ്ടായാല് യു സി എല്ല്
അല്ലാ ഇന്ന ഇങ്ങക്ക് എന്താ ഇള്ളെ ഒരു യൂ സി ല് ഒരു പുസ്ക്കസ് മറ്റേ ക്ലബ്ബ് വേൾഡ് കപ്പ് അഹ് ആഹ് ആഹ് അതെന്നെ അതെന്നെല്ലേള്ളൂ ഇങ്ങ
ആഹ് ടീമിന് കിട്ടിയോ ടീമിന്
ആഹ് ടീമിന് കിട്ടിയേ എന്താള്ളോന്ന് പറഞ്ഞാണീ
ത്യാനോക്ക് മാത്രാ കിട്ടിയെ അഹ് നോ
അയി ആഹ് ആയിക്കോട്ടെ ന്നാ നിക്ക് വേൾഡ് കപ്പോ
വേൾഡ് കപ്പൊറ്റൊന്നാ കിട്ടാത്തെ വെറെന്നും
ആഹ് നിക്ക് നിക്ക് എന്നാ പ്ലെയർ പ്ലെയർ വെച്ചെന്നെ നോക്കിക്കോ ക്രിസ്ത്യാനോ വെച്ചെന്നെ നോ നിക്ക് ക്രിസ്ത്യാനോ വെച്ചെന്നെ നോക്കിക്കൊണ്ടെജ് നോക്കാന്
ആഹ് നോക്കാ
ആഹ് ബാരെണ്ടി പറയ് എട്ടെണ്ണം ആണ്ടോ
എ എട്ടെണ്ണം ആർക്കില്ലെ
മെസ്സിക്ക് എട്ടെണ്ണം ഇങ്ങക്കെത്രണ്ണാ
മെസിക്ക് കിട്ടിന്നല്ലെലൂ ആ യോ ഗ്യതപ്പെട്ടെ അഞ്ചെണ്ണം മെസ്സിക്കില്ലല്ല ഏഹ് ട്ടോ മൂന്നെണ്ണെ ഉണ്ടാവൂള്ളു പിന്നെ
ആഹ് അപ്പൊ ഇങ്ങ അൻക്ക് എത്രണ്ണ റൊണാൾഡോക്കെത്രണ്ണ
ഞങ്ങ നാലെണ്ണെ ഇണ്ടാവെല്ലൂ
ആഹ് നാലണ്ണം ഞങ്ങക്കോ അല്ലെ ഓനോ?
ഏഹ് ഓ ഏ റൊണാൾഡോക്ക്.
റൊണാൾഡോക്ക് നാലെണ്ണം മെസ്സിക്ക് മൂന്നെണ്ണം.
ആഹ്.
ആഹ് ആഹ് നല്ല കണക്കാണല്ലോ. എട്ട് ബാലൻ ട്ടോ കൂട്ടിക്കോ എ എ മുണ്ടല്ലേ. മുണ്ടല്ലേ ഗോൾഡൻ ബൂട്ട് ഗോൾഡൻ ബൂട്ട് വാ ഗോൾഡൻ ബൂട്ട് വാ.
ഓക്കെ ഗോൾഡം ബൂട്ട് സമ്മയ്ച്ചു.
ആഹ് ഗോള് ഗോള്.
എന്ത് ഗോള്.
ഗോള്.
ഗോള് റൊണാൾഡോ ആട്ടോ.
റൊണാൾഡോ എത്ര കളിക്ക് മുന്നില.
കളി നോക്കണ്ട കൾച്ചാത്ത ഞങ്ങളെ കൊയ്പ്പല്ല. ആഹ് കൾച്ചാത്ത ഞങ്ങളെ കൊയപ്പല്ലെല്ലാ.
എന്ത് കളിച്ചാ മുത്തേ എ എ എന്ത് കൾച്ചാത്തേ ഓൻ അത്രീം കൾച്ചാള്ള കാരണത്ത ഓനത്രയും വായസ്സായി. ഓ നാലഞ്ച് കൊല്ലം മൂത്തതാ.
നാലഞ്ച് കൊല്ലോ?
ആഹ് എത്ത മെസ്സിക്ക് മുപ്പത്തൊമ്പത് ഓനെത്ര.
നാപ്പത്തൊന്നെ
ആഹ് മുപ്പത്തെട്ട് മു മുപ്പത്തെട്ട്നി മുപ്പത്തെട്ടേനി. അത്പ്പ മി മിഞ്ഞാൻ ആഹ് മിഞ്ഞാന്റെ തലേന്നായി ആഹ് ആഹ് ആഹ് ആഹ് ട്ടോ ആഹ് ടൈം കിട്ടീന അയ്ലാറെ ഇത. ത്രെ കളിന്റെ നോക്.
ആഹ്.
വെറന്ന് എത്ര ഗോളിന്റെ മാറ്റള്ളത്. തൊള്ളായിരത്തി സംതിങ്ങ് തൊള്ളായിരത്തി സംതിങ്.
ആഹ് തൊള്ളായിരത്തി ഇഴ്പത്തി അഞ്ച് റൊണാൾഡോ.
ആഹ് ഞങ്ങളോ.
ആഹ് ങ്ങൾ ങ്ങൾ എത്ര്യാ അൻക്കറീലേ ചെങ്ങായി.
ആഹ് ഞങ്ങൾ തൊള്ളായിരത്തി പതി ആ പത് പതി സംതിങ്ങാ. തൊള്ളായിരത്തി പതി എത്രോ ന്നാ.
പതിനാറ്.
ആഹ്. ആഹ് മു മു ആഹ് ആഹ് അഹ് പ പ്പ പ്പ. പതി സംതിങ്ങാണ് ഇൻക്കറിയ ഞാൻ മറന്നോയതാ ആഹ്. ചീർ ചീർച്ചാൻ എല്ലാർക്കും കഴിയും ചീർച്ചാൻ എല്ലാർക്കും കഴിയും. ട്ടോ ആഹ് എത്ര ഗോൾന്റെ മാറ്റള്ളത്.
ഏ എത്ര ഗോളിന്റാ നോക്കിട്ടിയ ഞാൻ ന്ക് അറീലെ ങ്ങിയി അക്കൗണ്ടൻസി ഇട്ത്ത്ട്ട്
കളി എത്ര എണ്ണത്തിനറിയോ മാറ്റം നൂറ്റി അൻമ്പത് കളിൻ്റെ മേലെ മാറ്റണ്ട്ട്ടോ.
അയ്നെന്താ കൾ
ആഹ് നൂറ്റയ്മ്പത്. മുത്തെ കളിച്ചാൻ ഞ് ഞങ്ങക്ക് ടൈമ്ണ്ട് ഓന് പ്രായം. ങ്ങള് നിർത്തായിട്ടാണ് അല്ലന്നെ അല്ലെ ഓനൊക്കെ ഞങ്ങള് എന്തായാലും വെട്ടും.
ആഹ് അപ്പൊ ഇങ്ങളൊന്നും ഇണ്ടാക്കൂല അന്ന് ഇഞ് ഇണ്ടാക്കൂലങ്ങള് വേൾഡ് ക പ്പങ്ങൾതാ ലാസ്റ്റ്.
ആ ഹ് അത്ങ്ങള് ആയി എ ത്ത് വേൾഡ് കപ്പ് ടീം സപ്പോർട്ട് പോലും ഇല്ലാത്തങ്ങളല്ലെ വേൾഡ് കപ്പ് അടിച്ച്ണ്
വേൾഡ് കപ്പിലല്ലേ ടീം സപ്പോർട്ട് ഇല്ലാത്തെഹ് വേറെ എന്തിലാ ഇല്ലാത്തെ നോക്ക്.
ആഹ് തന്നെ കാര്യാ കാര്യല്ല കാര്യല്ല കാര്യല്ല കാര്യല്ല ക്ലബ്ബ് വിട്ടാ ഇപ്പൊ വേൾഡ് കപ്പ് സീസണാ വേ വേൾഡ് കപ്പ് ഇല്ലാതെ കൊറേ ക്ലബ്ബ് ഉണ്ടായിട്ടെത്തെ മൊണ്ണകളെ
അദ്യം ക്ലബ് ല് കൾച്ച് ആദ്യം ക്ലബ്ബ് കൾച്ച് വളരണം മണ്ടാ
ആഹ് ട്ടോ ക്കേ ക്ലബ് ക്ലബ് ക്ലബ് എന്ത് ക്ലബ് എന്നിട്ട് എത്ത് ഓൻ വളർന്നോ ഓൻ വളർന്ന് കേറി പോടാ ന്നിട്ട് ഓന് ഇപ്പളും വേൾഡ് കപ്പ് ഓന്റെ അല്ല. ഇഞ് വളർന്നില്ലെ ഓന്റെ
വാ ഇത്താണ് ഈ ഇത് വേൾഡ് കപ്പ് ഓന്റെ താണ്.
വിക്ക്ട്ടോ അഹ് എടാ കൊടുംമ്പാറെ ഒരുത്തൻപറഞ്ഞെട്ടോ വേ വേ വേൾഡ് കപ്പ് കൾച്ച്ണിന് മുന്നെ ക്ലബ് കൾച്ച് കൾച്ച് വളര്ണം ന്ന്. ഓൻ വെ റെണാൾഡോകൾച്ച് കൾച്ച് കേറി പോവാ പെരേയ്ക്കോവാ. ഹ് ഇവിടെ ദാ പോവാത്തോന്റെ ഒന്ന് കെട്ടി സാനം. വളർന്നോന്റെ ട്ടോ ഓന്റെ എട്ത്ത് ഏതായാലും അന്റെ റൊണാൾഡോ എത്തൂല്ല.
റൊണാൾഡോക്കെ ഓന്റാരിം മോൾളാടോ പോയേ അങ്ങട്ട്.
ട്ടുല്ലു ല്ലുല്ലു ലു
ഒരു വേൾഡ് കപ്പ് ഇല്ലാരാച്ച് വേറെന്താ ഇല്ലാത്തെപറയ് ജ്ജ്‌ വേറെ എന്താ ഇല്ലാത്തെ പറ്യേ ഇജ്ജ്
ഇല്ലാത്തെഹ് ഞാൻ പർഞ്ഞെന്ന്ല്ലെ ബാലന്റ്യൂർ, ഗോൾഡൻ ബൂട്ട്, എല്ലാത്തിലും മുന്നിലാ.
അതല്ല ടീമിന് ടീമിന്
ടീമിനല്ല ജ്ജ്‌പ്പ ഇത്രയും നേരം റൊണാൾഡോന്റെ കാര്യാ പറഞ്ഞത് ഇന്നോട്.
ഓക്കെ ഓക്കേ അവാഡോ അവാർഡ് റെക്കോർഡ് റെക്കോർഡ്
എത്ത് റെക്കോർഡ് ആകെരണ്ട് പുസ്കസോണ്ട് ക്ലബ്ബിന്റെ കഥ ഇവടെ പറെണ്ട.
ആഹ് ആഹ് ക്ലബ്ബല്ലല്ലോ പറയ്ന്ന്
ആ പി പിന്നെന്തവാടാ എത്തെ നെ നേടി ആഹ് ആരാ?
ആരാ?
മർ-
ആഹ് ഇവിടെ റൊണാൾഡോ നമ്മുക്ക്
അയിന് നോക്കി അയിന് നിങ്ങള് കൾ ച്ചു ജയ് കൾച്ചണ്ടയിന്.
എന്ത് കൾ ച്ചിയാ?
ആ ഇവിടെ മെസ്സി കളിച്ചണ് ലേറ താക്കി മറഡോണ കളിച്ചു പോയിണ് ഇത് നിങ്ങളെ ടീംന് അതിന്റെ മുന്നേ വന്ന് മറഡോണ കളിച്ച മാതിരി കളിച്ച നിങ്ങള ടീം പണ്ടേ ആരും ഇല്ല.
ആ പണ്ടേ ആരുല്ല.
ആ പണ്ടേ ലെട്ട ടീമാ ആഹ് പിന്നെതിന്റെ ആഹ് പിന്നെ ഇടക്ക ഒന്ന് വന്നൊരു റൊണാൾഡോറഞാല് സാധനം എന്നിട്ട് ഒരു തേങ്ങ ഇല്ലാണ് എത്തും ഉണ്ടാക്കാതെ പോണാപോ
പോയേങ്ങ ഒരു ഒറ്റ വേൾഡ് കപ്പില്ല മെ സി
മു മറ്റേ കഥ ഇവിടെ പറയണ്ട വേൾഡ് കപ്പിന് വേൾഡ് കപ്പിന്റേതായ കഥ പറയാം. വേൾഡ് കപ്പ് ഇനി പ്ലെയർ വെച്ച് നോക്കുകയാണെല് അതില് മെസ്സിയാണ്. വേൾഡ് കപ്പ് വെച്ച് നോക്കുകാണ് അതില് അർജന്റീന ആണ്. അല്ല അതിലറെ തോ തോനള്ള പ്ലേയേഴ്സ് ഉണ്ട് അല്ല ഇതുണ്ട് ടീമ്ണ്ട്.
ആ
നമ്മൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോളാ ണ് പറയണേ.
ആഹ്
പിന്നെ ഓന്ണ്ട് ഹെഡ് ഹൈറ്റ് ആഹ് അതിലൊന്ന് ഞാൻ സിക്സ് ബാക്ക് ഏഹ് ടാറ്റൂ അടിച്ചില്ല ബ്ലഡ് ഡൊണേഷൻ നല്ല പരിപാടിയൊക്കണ്ട് അ വുന്നില്ലാന്ന് നമ്മള് പറയില്ല പക്ഷേ കൾ അശ്മിലെ
ഇങ്ങളൊരു റാ ലഫ്രീനെ കൂട്ടി കളിച്ചതല്ലേ എത്ര അങ്ങനെ കളിച്ചാറ്റോ
എന്ത് ലഫ്രി മുത്തേ ഇജേ ഇജ് കഴിഞ്ഞ നാല്‌ല്ലം മുന്നേ വേൾഡ് കപ്പ് അടിച്ച്പ്പ ജ് ഒരു കാര്യം പറഞ്ഞ് ബെനാൽട്ടി അടിച്ച് ജയിച്ചാണ് ഫ്രാൻസിന്റെ പ്പരം അത് പറഞ്ഞ അത് പറഞ്ഞേന് ഇത്രയും കാലം കളിയാക്കല് ഇപ്പൊര് പെനാൾട്ടി പൊറത്ത് അടിച്ചപ്പോ ഇനി അതീമേ തൂങ്ങാ നിങ്ങക്ക് അതെ പറയാൻ കഴിയുള്ളൂ നിങ്ങക്ക് കാരണം നിങ്ങക്ക് ബെനാൽറ്റിയും കിട്ടീല്ല അടിച്ചാലും ചാൻസും കിട്ടീല്ല നിങ്ങക്ക് ആകെ കിട്ടിയത് ഫ്രീകിക്കെ നിങ്ങക്ക് ആകെ കിട്ടിയത് ഒരു ഫ്രീകിക്കാ കാരണം ഉസ്ബെക്കിസ്ഥാന്റെ പ്രായോണ്ട് കേറി പോയതാണ്
പോയ ങ്ങെ ഇജ്
ആഹ് അത് ആ അക്കങ്ങള് ഫ്രാൻസിന്റെ അപ്പനെ ക്കാണാണ്ടല്ലോ ഇങ്ങള് ഉണ്ട ഒണ്ടാക്കും ഉണ്ട
ഇങ്ങളാവോ ഇങ്ങളാവോ
ആഹ് ഞങ്ങക്ക് ഇണ്ടാക്കാ കഴിഞ്ഞില്ലേ ഞങ്ങളത് തന്നെ കഴിഞ്ഞ കളീൻ്റെ മുന്നത്തൊല്ലം ബേനാൽട്ടി അടിച്ച് ജയിച്ച്
കയ്ഞ്ഞീന്റെ മുമ്പത്തേന്റെ മുമ്പത്തേന്റെ മുമ്പ് പറി
ആഹ് അയിക്കോട്ടെ അത് കഴിഞ്ഞന്ന് പറഞ്ഞാതി ഒറ്റ ഒറ്റതല്ല അയ്ന്റെ മുന്നേ കഴിഞ്ഞിട്ടുള്ളൂ കൊല്ലത്ത് കൊല്ലത്ത് കഴിഞ്ഞില്ലല്ലോ ന്നായിക്കോട്ടെ ഞാൻ പിന്നെ വിളിച്ചാ
ആഹ്
ന്നാ ശരി അപ്പോം വാമോസ് അർജെന്റീന ലിയോ മെസ്സി ഓ മെസ്സി